ഹലോ എന്താ കേടാ ആഹ എന്ധെക്കെ വർത്താനം
ക്കല്ലാഇർത്താന ഒക്കല്ലാർത്താന
ഉം ഞാൻ ഇപ്പ പെരില്
പേ പേരള്ള ഞാൻ ഇവിടെ ഞമ്മള ഇവിടെ ബീഹാറിലാള്ള
ഓ ബിഹാറില
ആഹ
ഉം ഉ നിട്ട് എന്തൊക്കെയ ഇപ്പൊ എന്താ പരിപാടിഅവിടെ
എന്ത് പരിപാടിയന്ന ഇവിടെ കുട്ടികളെ പഠിപ്പിച്ന്ന പരിപാടിയാ
ആഹ
ആഹ ചെറിയ ചെറിയ കുട്ടളൊക്കെ
ഉം ഉ
എന്താപ്പ ന്ത് പരിപാടി എന്ധെയുണ്ടാ
പരിപാടി ഇപ്പൊന്നുല്ല എന്തേലും ക്കെ ങ്ങനെ നോക്കണം കേർതിക്ക
ഹെ
ആ എന്തേലെക്കെ പ്ലൻ ഇന്ന്ണ്ട അന്റെറ അടുത്ത്
യാ ഞമ്മള് ഇപ്പ തന്നെ ഇന്നിഇപ്പോ ഒരു മാസം ഒരു മാസം കൂടി ഇവടെ ഇണ്ടാവും ആ ഇവടെ കൂട്ട പടിപ്പിച്ച്ന്നെ ഇവിടെത്തെ രാവിലെ ആയ ഒരു ആറണി ആയാ കുട്ടികൾ വരും അപ്പൊ പിന്നെ ഓലെ പഠിപ്പിച്ചണം പിന്നെ കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര മണിക്കൂറ് ആയിറ്റളെ പഠിപ്പിച്ചല്ലന്നെ അഹ് കഴിഞ്ഞ പിന്നെ കാര്യയിട്ട് പണിന്നില്ല പിന്നെപ്പോ ങ്ങനെ വന്നാല് പിന്നെ ഒരു പത്തന ഒക്ക ശേഷം ചിലപ്പോ കുറച്ചു കൂട്ടിൾ വരും അപ്പ പിന്നെ ഓല്ക്ക് എന്തലും ട്യൂഷൻ എടുത്ത് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ രാത്രി അയിറ്റൾ കുട്ടികള് വീണ്ടും വരും അപ്പൊ പഠിച്ചാന് വീണ്ടും പഠിച്ചാന് ഉ അപ്പൊ പിന്ന പഠിപ്പിച്ചപ്പ ഇപ്പൊ പിന്നെ അങ്ങനെ പോണ ഏഹ് മാ മടുപ്പൊന്നുംല്ല ഉണ്ട് ബിഹാറ ആയതോണ്ട് ഞാൻ അയിന്റെ ഒരു പ്രശ്നുണ്ടാ എന്താച്ചാ ചിലറ്റങ്ങള് വരും നമ്മള് സംഭവം ഇവിടെന്നാലേ കുട്ടിളെ അടിച്ചാനും പറ്റൂല്ല എന്നാ അടിച്ചാത്ത അടിച്ചാതിരുന്നാലേ അയിറ്റിങ്ങള് പഠിച്ചുല്ല എന്നുള്ളരിതാ അടിച്ചാ വരില്ല
ഏയ് അടിതു ഭയങ്കര വിവാദല്ലേ ഇപ്പൊ
ആ ഏ ബ്ര് ഇബ്ടുത്തെ ഒരു രീതി രീതി ഇങ്ങനെയാണ് അടിച്ചാല് വരില്ല അടിച്ചില്ലേല് പഠിച്ചൂലാ അപ്പൊ പിന്നെ ഏ ആ അതായത് ബിഹാർ ഗ്രാ ഒരു ഗ്രാമം കുഗ്രാമത്തിലാണിത് ഏ അപ്പോം രക്ഷിതാക്കള് വരെ അടിച്ചാൻ പറയും
ആഹ്
ഏഹ് എന്നെന്താലേ കേക്കോള്ളു പറ കാരണം ഓലന്നെ എന്തേലും പറഞ്ഞാല് കേ കേക്കാത്തകൊണ്ട് അടിച്ച് കേൾപ്പിച്ച് കാര്യം ചെയ്യാം
അ അത് ശരിയാണ് കുട്ടികളാകുമ്പോ അടിച്ചൊന്ന് റെഡി ആക്കണല്ലോ നമ്മള് നേരെ ഹെ വയിക്കൊന്ന് കൊണ്ടുവരണല്ലോ ആദ്യം നമുക്ക് ട്രാക്കിലാക്കിയാലുള്ളൂ പിന്നെ ഓലെ അയിന്റെ സ്ഥിതിലിങ്ങനെ
അതന്നെ അപ്പ ഇങ്ങട്ട് എന്താ ഞമ്മള്
ആ പറേ
ഞമ്മളെ ആവുമ്പം ഞാ പേടിപ്പിച്ചു ന്നാലും അടി അടിച്ചാനും പറ്റൂല്ല ഏ ഏതായാലും കൊ കൊഴപ്പല്ല കുട്ടികളെക്കെ വരെണ്ട് നമ്മളെന്തെ യ്യാനാകുപ്പം കുട്ടികളല്ലേ അപ്പം പിന്നെ എന്ത് ഗേയ് ഇടയ്ക്ക് എന്ത് ഗെയിമൊക്കെ കൊണ്ടരുമ്പം അപ്പ പിന്നെ എടക്ക്ങ്ങനെ കുട്ടികളിങ്ങനെ വരു ഒക്കെയ്യും
ആ ജ് ജ്ജിപ്പ എന്തെ ക്ലാസൊന്നും ഇടല്ലെ യൂട്യൂബില് മറ്റേ ന്റെ ക്ലാസൊക്കെ വന്നീനല്ലോ
യൂട്യൂബിലോ
ആഹ്
ഇല്ല അത്ത പരിപാടി
എ ജ് യ്‌ എ അപ്പോൾ ക്ലാസ്ട്ടിയോ ലൈക്ക് ചെയ്യുന്നില്ലെ
ഉം ഞാനല്ല അത് അ എന്താ സംഭക്ക് മനസ്സിലായില്ല
ആ എന്നാ ന്റെ ചാനലാവൂല ഞാൻ ച്ഛന്റെ മാരി തോന്നി ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുല്ല ഞാ റീലുമായി കണ്ടതാ
റീൽലോ
ആഹ് ഹായി പറയാൻ പറ്റൂല ഇപ്പൊ എ ഐന്റെ കാലല്ലേ
യെള്ളാ ഇത് എന്താ ക്ക് സംഭവം മനസിലാവണില്ലാട്ടോ എന്ത് സംഭവന്ന്
ആ അഹ് നെഞ്ചാം അതിലാവണ്ടേ ങ്ങള് ഹക്കീം ലെ
ഉം തെലയെത്തായലുള്ളത്താ
ലീവൊന്നുയില്ലെ ഇപ്പോ എന്നിട്ട്
എത്ത ലീ ലീവ് ലീവില്ല ലീവില്ലല്ലോ ആറു മാസം ഇങ്ങനാണ് നിക്ക ഞാനിനി ഇപ്പൊ ഞാൻ നാട്ടിക്ക് വരണം മ് പിന്നെ നാട്ടി വന്നിട്ട് പിന്നെ തിരിച്ച് വരില്ല പിന്നെ പിന്നെ അവിടെ അവിടെ പഠിച്ചണം മ്
ഉം അവിടെ എത്ര പേരിള്ളേ
ഇബടെ അവടെ ബ ഇബ്ടെ ബബ് നാട്ടിലിവിടെ പി ജിലാണ്
ആഹ്
ആ അവിടെ പി ജി യ്യെണം എനാഫ് ഫുള്ളാണ് പൂർത്തിയാക്കണം ഇപ്പ അവന് ഇന്റേൺഷിപ്പിന്റെ പണിയിലാണ് നിലവിലുള്ളെ അനക്കപ്പൊ അനക്ക് പുള്ളും എന്തേ പഠിച്ചിണുണ്ടോ
പഠിച്ചേ എല്ലടാ ഞമ്മള്പ്പേ ഒരു പണില്ല നമ്മളെന്തേലും ങ്ങനെ നോക്കിക്ക.
ന്താ പ്ലാൻ എന്താ?
പ്ലാനന്നെ നമ്മക്ക് ഒരു പ്ലാനും ഇല്ലാ അതാ പ്പാകെ പ്രശ്നം.
പ്ല പ്ലാൻ ഇല്ലാത്തപ്പൊ പ്ലാന്.
അതെന്നെ ഒരു പ്ലാനില്ല അതാണ് ഇപ്പ ആകെ എടങ്ങേറ് ഒരു പ്ലാൻണ്ടെങ്കി നമ്മക്ക് അയ്നെ എ പോവായിനു
അല്ല വേറെത്തു പണി നോക്കൂലേ. പരേന്ന് എത്തും പറിണൊന്നുല്ലേ?
പെരേന്ന് ഇപ്പ എന്താ
പെരേന്ന് നല്ല പ്രഷർ ണ്ട് എന്തേലൊക്കെ കോഴ്സ് ട്ത്തോ ർഞ്ഞാണ്.
ആഹ്
നമ്മക്ക് പിന്നെ അയ്ന് ഇൻട്രസ്റ്റ് ഇല്ല ഉം
ഏഹ് ഏതാ ഏതാ ഇൻട്രസ്റ്റ് ഏതാ?
ഇൻട്രസ്റ്റ് ഒന്നും ല്ലപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഇച്ച് ഒരു ലക്ഷ്യവും കിട്ട്ള്ള. ഇപ്പ അതിന് അന്റെ അറിവിൽ പ്പ എന്താ സ്കോപ്പ്ല്ലേ?
എത്താപ്പോ ഓരോന്ന് പോ ഓരോ മൻസന്മാര്ക്ക് അൻസരിച്ചല്ലേ. പുച്ചേ അഹ്പ്പോ ചെലർക്ക് ചെൽത് ഇഷ്ടണ്ടാവും അപ്പൊ പിന്നെ ഓല്ക്ക് അത് കൊടുക്കാ ഇഷ്ടണ്ടാവുല്ല നമ്മള് സ്കോപ്പ് നോക്കിയിട്ട് അങ്ങനെ കാര്യല്ല. ഇഷ്ടള്ളപ്പോ ഏതാ അയില് ഏതാ താല് നോക്കാന്നല്ലാതെ.
ആഹ് ആ ഇഷ്ടാണ് ഇച്ച് ഇല്ലാത്തെ അങ്ങനെ ലക്ഷ്യ ഇച്ചില്ലേനു.
അപ്പൊ എന്തും പറ്റുന്നാ?
ആഹ് മ്മക്ക് കയ്യുന്നതാണെ ഞമ്മൾ എന്തും നോക്കാ പറഞ്ഞില്ലേ. അല്ല ടീച്ചേ മേഖല എങ്ങനെണ്ട്?
ടീച്ചിങ് മേഖല ർഞ്ഞാല് താണ് ഹേ നല്ല കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡ് ആണ് ഒന്നാമത് ഏഹ് പിന്നെ ർഞ്ഞാല് നമ്മക്ക്പ്പോ എന്ത് പൈസിം വേണല്ലോ എല്ലാ വെർതെ ആ പണി ട്ത്തിട്ട് പ്പൊ കാര്യല്ലല്ലോ അപ്പൊ പിന്നെ പ്രൈവറ്റ് ആവുമ്പോ നല്ല പണിട്ക്കേണ്ടി വരും.
ആഹ് ഇജ്ജ് പ്രൈവറ്റ്ല?
ഏഹ് ആഹ് പ്പ നിലവില് പ്രൈവറ്റ് ആണ്.
ഉം
ആ അപ്പൊ പിന്നെ ഞ്ഞി ഞ്ഞ് പരീക്ഷൊക്കെ എഴ്തിട്ട് പഠിച്ചണം ഉം ന്നാ പിന്നെ സർക്കാർ കിട്ടിയാല് ഏഹ് അപ്പൊ പിന്നെ ഒന്നാമത് നമ്മള് നമ്മളെ പാഷനും ആയി ന്നാലോ പൈസയി ഏഹ്.
ആഹ്
താല്പര്യമാണം താൽപ ആഹ് അതന്നെ താല്പര്യം ഇല്ല പിന്നെയിമക്ക് പോയിട്ട് കാര്യല്ല അത് വ ഇതൊരു കുറ്റാണ്പ്പൊഹക്കെ ഏഹ് കാരണം കു കുട്ട്യൾക്കും ചട്ക്കും നമ്മ ൻക്കും ചട്ക്കും.
ആ നമ്മക്ക് ഇൻട്രസ്റ്റ് ണ്ടെങ്കി പിന്നെ നമക്ക് പഠപ്പിച്ചാനൊരു ഇൻട്രസ്റ്റ് ണ്ടാവും. അല്ലെങ്കി ഇപ്പോ പോവാനൊരു ഇൻട്രസ്റ്റ് ണ്ടാവൂല അവര് പിന്നെ കുട്ട്യേക്ക് പഠിപ്പിച്ച് കൊടുത്ത മൻസ്സിലാവൂല്ല.
ആ അതന്നെ അള്ള അപ്പൊ പിന്നെള്ള പ്രാക്കൊക്കെ. ജീവിതങ്ങോട്ട് ആഹ് ഊമ്പി നടക്കണ്ടി വരും.
ഉം ഇപ്പ ങ്ങനെ കുട്ട്യളെ ങ്ങനെ നല്ല കമ്പനിയാ?
ആഹ് കുട്ട്യൾ നല്ല ഉസ്സാറാണ് അയിൽ ഏഹ് ഞ അ ഇവടെ ഇള്ളേൽ ഇപ്പ ഞ ഞാനാണ് ഇപ്പ ചെക്കനായിട്ട്ള്ളേ.
ആഹ് അയൊക്കെ എയ്ജായിട്ടുണ്ടവുല്ലേ കൊർച്ചൊക്കെ?
ഉം ആഹ് കൊർച്ച് എയ്ജ് ഉള്ളോലാണ്.
ആഹ് ഇജ് ഏത് സബ്ജക്ട് സബ്ജക്ട് ഏതാ എടുക്കൽ?
ഞാ ആം ഇബെടെ എന്താ പറയാ ഇംഗ്ലീഷ് ഇട്ക്ക്ണ്ട്
ഉം
ഉം ഉം
ഇംഗ്ലീഷാണ് മെയിൻ ലെ
ആഹ് ഇന്റെ മെയിന് പിന്നെ ഇംഗ്ലീഷ് അൽ ഇല്ലാ ഇന്റർവ്യൂന് പിന്നെ ഞമ്മെൾ പൊളിറ്റിക്സ് ആണ് നോക്ക്ണെ ഏഹ്
ആഹ്
അപ്പ പിന്നെ ഏതായാലും ഇപ്പം ഞാ ഈ ആയി ഇങ്ങനെ ആട്ട് പോണം വിചാര്ച്ച് ഇക്കാണ്
ഉം നാട്ടിൽ നിന്ന്ട്ട് എന്തെം നോക്കാൻ നോക്ക് ഇണ്ടോ?
ഇല്ല നാട്ട്ൽ എത്തിട്ടൊന്ന് എന്താ ഇഞ്ഞ് ഇപ്പോ അയ് കഴ്ഞ്ഞാ കഴ്ഞ്ഞ്ട്ട് ഇഞ്ഞ് പഠിച്ചെണം ഇഞ്ഞ് ഇപ്പം എന്താ ആവാ ഏഹ് ബി എഡോ? ബി എഡ് ഇട്ക്കെണം ഏഹ് പിന്നെ അയ് കഴിഞ്ഞ്ട്ട് പി എസ് സിക്ക് എഴുതെണം അള്ളാ ഇഞ്ഞ് ഇപ്പ അയ് കിട്ടെ എന്തെ ത്തെം ആവുന്നൊന്നും ഇപ്പ ഒര് ഐഡിം ഇല്ലാ അയെന്നെ പി എസി അഹ് കിട്ടിയാ ലാഭായി ഏഹ്
ഉം ഉം
കിട്ടെണം അയിന് വാണ്ടി പരിശ്രമിക്കെണം അല്ലാ ഇപ്പം മറ്റെത് കിട്ടീട്ട് ഇപ്പം ഞമ്മെക്ക് ഇത് ഇല്ലാ
ആഹ് വെറ് വെറുതെ എന്തായാലും ആരും കൊട്ന്നെര്ലാ നമ്മെൾ ഹാർഡ് വർക്ക് ചെയ്യ്ണെ എത്രെ അയ്ന് അന്സെര്ച്ച് അല്ലെ? റിസെൽട്ട് കിട്ടാ
എല്ലാ ഇന്നെട്ട് അന്ക്ക് ഇപ്പോ കാര്യായിട്ട് താല്പര്യങ്ങൾ ഒന്നും ഇല്ലെ?
താല്പര്യം ഒന്നും ഇല്ല വല്ല മെഡിക്കെൽ ഫീൽഡ്ക്കും നോക്കിയാലോ എന്ന ഒരു ആലോചെന ഇണ്ട് ചെറ്ങ്ങനെ
എഹ് അയിനെ പറ്റിയൊന്നും ഇൻക്ക് വല്ല്യ ധാരണ ഇല്ലട്ടോ ഏഹ് ഇഞ്ഞ് എന്താ അയി എന്താ ഉദ്ദേഷ്ച്ച്നെ ഇത് ഇണ്ടോ? കാര്യം ഇണ്ടോ?
അല്ല സ്കോപ്പ് കൂട്തെൽ അയിലാണ് അത് പറിണെട്ടെ അങ്ങനെയെണ്
ഏഹ്
മെഡിക്കൽ ഫീൽഡ് ആവുമ്പോ പിന്നെ കാലകാലം നിക്ക്ണ സാനാ ആണല്ലോ
അഹ് ഇണ്ട് അഹ് ഇണ്ട് അഹ് ഇണ്ട് അഹ് ഇണ്ട് അഹ് ഇപ്പോ ഇന്റെ ഇന്റെ ഒര്ത്തെൻ ഇണ്ട് ഓന് ഓന്ക്ക് മെഡിക്കെൽ ഫീൽഡാണ് താല്പര്യം അയിൽ ഓ എന്താണ് സൈക്കോളജി ആണ് എന്താണ് പറയാ ഓൻ ഓന് ക്ക് ഒന്നും കൂടിം താല്പര്യം അപ്പ ഓൻ അയിന്റെ എവിടെ ക്ലാസുകെൾ ഇണ്ടെലും അഹ് ഒക്കെ അറ്റെന്റ് ചെയ്യ്ണ ഒര് മൻഷെനാ അപ്പ അയിന്റെ എട് ഇപ്പ അയിൽ ഓന് ഒര് ഒരോ ക്ലാസ്സ് അറ്റെന്റ് ചെയ്ത്ട്ടോ അപ്പൊ അയിൽ ഇണ്ട് ഒര് സ സാർ പറിണ് ഞമ്മെൾ പർണാൽ സൈക്കോ സൈക്കാട്രിസ്റ്റ് അ അതാണ് കൗൺ സിലിങ്ങ് സൈക്കോളജി ആണ് അയ് ഏഹ് അയിന്റെ ക്ലാസെയിനി ഓൽ പറിയാണ് ഞമ്മെൾ പർണാ ഞമ്മെക്ക് എപ്പളും സ്കോപ്പ് ഇണ്ട് ഇഞ്ഞ് സ്കോപ്പ് ഇല്ലെലും ഞമ്മെൾ സ്കോപ്പ് ഇണ്ടാക്കെണം
ആഹ്
ഏഹ് അപ്പം ഇബെൽക്കും ആകാംക്ഷ എങ്ങനെ ഇപ്പോ സ്കോപ്പ് ഇണ്ടാക്കാ അപ്പൊ ഇയാൾ പറിയാണ് അയും എന്ത് ചെയ്യണം ഞമ്മെൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടെണം നിങ്ങെൾക്ക് ഇങ്ങനെ പതിവായിട്ട് ഇതിന്റെ ഒര് ഇത് ഇണ്ടോ? ഇന്നാ നിങ്ങെൾ ഈ ഇന്നെ രോഗിയാണ്
ഉം
ഹ ഹ ഹ സത്യം പർണാൽ അതൊരു തട്ട് ആണെനും ഇന്നാലും സംഭവം പറിണെതും ശരിയാണ് ഏഹ് ത്തിയെത് ഏഹ് ഓ അഹ് ഓരോ ഫീൽഡും എന്താണ് സർവൈവൽഫ് ഫിറ്റ്നസ്റണാണ്ടോലെ പുട്ച്ച്ക്കാൻ വാണ്ടി പലതും കാട്ടുണുണ്ട്ന്ന് പറയാ
രോഗ്യാള് പിന്നെ ഏറ്റവും കൂടുതൽ എന്തായാലും ഇപ്പൊ പിന്നെ ഇതാണ് ഒരുപാട് രോഗങ്ങൾ കണ്ടുപടിക്കണനുസരിച്ച് രോഗികൾ കൂടും
ആ അതാണ് അതാണ് പിന്നെ അയ്ലോര്ത് അ നിക്കാൻ കാരണാണ് സ്കോപ്പ് ണ്ടാവാന്
ഉം ഇപ്പയ്ന് ഇതെന്ത് എല്ലയും ഇങ്ങനെ കൂട്ട്ണെ അന്സെര്ച്ച് സ് ടെക്നോളജി മറ്റെ കാര്യങ്ങളൊക്കെ കൂട്ണെയ് അൻസെര്ച്ച് ഇപ്പോ ഓരോ രോഗങ്ങളും ഇബെൽ കണ്ടെത്ത് ത്തിയോണ്ട് ഇരിക്കാണ് പണ്ട് ഇള്ള പണ്ടത്തെ ഒര് രോഗത്തിന് ഇപ്പം നാൽ പേരാണ് നാല് രോഗങ്ങളും കൂടി കൂടിയ ഒരു സമ്മിശ്രാണ്
ആണ്
അപ്പൊ അയ്നൊക്കെ ടാബ്ലെറ്റ്സും നല്ല പൈസയും
ഉം അന്നെ എ
ജ്ജ് തോന്ന്ണത് ഏ അയ്ല് ഗവൺമെന്റ്ള്ളോരൊക്കെ ഉഷാറാവുംന്നല്ലാതെ മറ്റെത് എൻ ഇൻക്ക് അത്ര താല്പര്യല്ല അത് പിന്നെ ഏത് മേഖലെണ്ടാവും അല്ല ന്ന്ട്ട് ഇപ്പോ അതാ താൽപര്യം
ഉം അത് നോക്കണം അത് ട്രൈ ചെയ്യണം
അല്ല ന്ന്ട്ട് പ്പൊ അയ്ന് എന്ത് എന്താ ചെയ്യാൻ ഉദേശിക്കുന്നത്
ഞാൻ നോക്കട്ടെ ഞാൻഇബടെ എന്താ പ്പോ നാട്ടില് അറിയ്ണആൾക്കാര്ണ്ട് പോയിനാൾക്കാര്ണ്ട് ഓലോടൊന്ന് ചോയ്ച്ച് മനസ്സിലാക്കട്ടെ കരുതിട്ടാണ്
ഏ
ഉം ഉം ഞാനേ കളിക്കാൻ പോണ്ണ ടൈമായി ഞാനേ കളിക്കാൻ പോട്ടെ ന്ന് കരുതിട്ടാ ഞാൻ വിളിച്ചാട്ടോ ആ ഓക്കെടാ
ന്നൊക്കെ